ഹലോ ആഹ് മക്കളൊക്കെ ഉറങ്ങിയോ ഫുഡ്
ഇല്ലല്ല ചെറുത് ഉറങ്ങീണ്
ഏഹ് ഉറങ്ങിയോ തന്നെ എന്തൊ കാട്ടുവാ ഓന് അപ്പോ ഇഞ്ഞ് എണിക്കുവോ
ആഹ എണീക്കൂ പൊറച്ച ഞാ എണീക്കൂ
അതൊരു പൂച്ച ഉറക്കേക്കാരല്ലേ ഏർ ഹസ്ബൻഡ വന്നോ
അത് കാണാ പോയി പന്ത്രളിന്റെ അങ്ങോട്ട് പോയിന് അയിന്പ്പോ പന്ത്രണ്ട മണി പന്ത്രണ്ടര ഒ മണിൊക്കെ ആയിട്ട് വോക്കിയാൽ മതി ഏ ഇന്നലെ അവിടെന്ന് ഇന്ന്‌ അവിടെ സ്ക്രീനില് വല്ല്യായിട്ട്
ഞാൻ അപ്പൊ നല്ല ഇതൊക്കെയാണ് കാണാന് ഇവിടെ വന്നാവുമ്പോ സമയം പോറത്തോട്ടോ അല്ലെങ്കിലൊക്കെ സ്ക്രീനിലൊക്കെ പോയി കാ ഇത് പിന്നെ അങ്ങാടിയില് ആയത് കൊണ്ടേ കാരണം എന്താ വച്ചാപ്പോ ഓൾക്ക് ഓ ഒന്നും കാണാ എല്ലാടത്തും സ്ക്രീൻ വക്കൂലോ
ആ അതന്നെ ആ
അതുപോലെ ജോലി നടക്കുന്നതും നട
ആ രണ്ടും നടക്കൂ ഇന്നട്ട്
വല്യ ധാരണല്ലാത്തോണ്ട്
ആ ഇന്നലെ അവിടുന്ന് ഞാൻ ദേഷ്യം പിടിച്ചിട്ട് ഇവിടെ വന്നാട്ട് മൊ മൊബൈല് കാണാ പന്ത്രണ്ടരായ്ണ് ഇങ്ങട്ടും വര്ന്നില്ലേ അപ്പൊ പിന്നെ ഇങ്ങട് വിടെന്നാണ്ട് മൊബൈൽസ് ഇന്നോട് പറെ ഇത് അതാണ് ഇതതാണർഞ് ഞാൻ പർഞ് ഇങ്ങളൊന്ന് മിണ്ടാന്നാണി
ഏ ഏതാലും പൊ ഏത് ടീം ആണെങ്കിലും നമ്മള്പ്പോ ഞമ്മള് ജോലിക്കോയ അമ്മക്ക് ജീവിക്ക
ആഹ അതല്ലേ
അല്ലാതെപ്പ നമ്മക്കോലാരും ഒന്നും കൊട്ന്നെരൂലല്ലോ
ഓ ഓലയ്ന്ര് ഫുട്ബോൾ പ്രാന്തമാരായനോട്‌ ഓൽ ക്കൊര് ഹരേ
അതാണേോ ഓരോരോ ഇതാണല്ലോ അല്ലെങ്കി ഞമ്മളെ മലപ്പുറം ജില്ലക്കന്നെ ഫുട്ബോള് ന്നർ
ഔ ആ എന്താന്നറിയോ
ഇവിടെന്റെ മകം പറിം വല്ലാത്തൊരു കോള യൊക്കെ രാത്രി സുബയിക്കോക്ണാ ഏഹ് അല്ലെങ്കിലൊക്കെ ഒരു സുഖേനി കാണാൻ പോയോക്കെനി. ഇൻ്റെ മകൻ നേ തൊറങ്ങും ലാത്രി ഏ ഒമ്പണിക്ക് കട്ക്കും. അതിപ്പ ഇഞ് എന്ത് തല കുുത്തി മറ്ഞ്ഞ് ഏത് കച്ചെറ ഓൻ രാ
നേരത്തെ എണീക്കൊ ഇന്നട്ട്
ആഹ് ത്താ സുബൈയ്ക്ക് മദ്രസ്ണ്ട് ഓൽ ക്കെ. അല്ലെങ്കിലും ഓൻ പണ്ടേ അങ്ങനേണ്. ഏഹ് ഓ ആറ് മണി
അവിടെ വല്ല്യോ അങ്ങനെ
അയ്യോ ഓൻ ചെറുപ്പത്തിലേ ഓൻ നേരത്തെ കടക്കും നേരത്തെ എണീക്കും ചെയ്യും ഓ ചെറുതായന്ന അഞ് ഓന് അഞ്ഞ് ഓന് ഉറക്ക് വന്ന ഓൻ എവിടെയാണെങ്കിലും ഓന് ഉറക്ക വന്ന ഞ് ഓന് ഉറക്ക് വന്ന് ന്ന് കണ്ടാഞ്ഞ് ഓന് എവിടെ എങ്കിലന്ന് പോയി കണ്ട് നിക്കും കടക്കും
അല്ലെങ്കിലും ഞമ്മുക്കേ നമ്മൾ ഈ വല്ല്യോയോലാലും ചെറിയോലായാലൊക്കെ നേരത്ത കടന്നിട്ട്
അയിനൊക്കെ എന്റെ മോളുണ്ട് എറെ മോള് ഉറങ്ങേല്ല
ആ
ഞമ്മൾ ഇഞ്ഞ് സുബഹി വരെ ഉറങ്ങാതെ കയ്യും ഓള് നോക്കൊ
ഈ നേരത്തെ കടക്കാൻ ആരോഗ്യപരമായിട്ട് എന്നിട്ട് പല പ്രശ്നങ്ങളും വരും ഈ ചുളിവ് ആ നമ്മുക്ക് പെട്ടെന്ന് പ്രായമായ തോന്നൊക്കെ ചെയ്യും ഉം
ഹലോ നമ്മള് ഫുഡാണ് കഴിക്കുക ഏ കിടക്കുക അത് പറ്റൂല
ഫുഡ് കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ നമ്മള് കടക്ക ഫുഡ് കഴിച്ച ഒരു മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണംന്നാണ്
ഉ അഞ്ഞപ്പോ എന്തെങ്കിലും ചെയ്യല്ല വെറുതെ പക്ഷെ ഞമ്മക്ക്ണ്ടോ ഞമ്മള് വരിയാ ഫുഡ് കഴിക്ക അള്ളാ അള്ളാ ഞമ്മക്ക് വേറൊന്നുല്ലല്ലോ ഇന്റോടെ ചെന്ന ഇന്റോടെ ചെന്ന എന്റെ ഉമമീം ഞങ്ങളും കച്ചറം മെയിൻ നേരത്തെ ഫുഡ് കയിക്കും
ആ
ഞങ്ങള് കഴിക്കൂല കാരണം ഇപ്പോ ഞമ്മക്കിങ്ങനെ ശീലായില്ലേ ഞമ്മോ നേരത്തെ ആ ആ ഞങ്ങളും നേരത്തെ ഫുഡ്‌ കയ്ച്ചീനി ആൾക്കാര് പക്ഷെ നമ്മളെ കല്യാണം കഴിഞ്ഞ ശേശം നമ്മുക്ക് ഇബല് വരറ്റേ ഓൽ വരറ്റെ ഇങ്ങനെ നിന്ന് നിന്നപ്പ നമുക്ക് ആദ്യെ അങ്ങനെ അങ്ങനെ ശീലായി ക ഇമ്മീപ്പക്കണ്ടാവുമ്പോ ആ കാരണം എമ്മീ ഇപ്പൊക്കെ ഉള്ള ഉണ്ടാകുമ്പോ ഓല് പറിം ഓല് വരട്ടെ ഒപ്പിര്ന്ന് കഴിക്കാ കഴിക്കാ പറഞ്ഞാണ്ട് അങ്ങനെ ശരിയാ അപ്പൊ നമുക്ക് അമ്മ ഉപ്പൊമക്ക് സമയം അപ്പൊ നമ്മക്ക് അങ്ങട്ട് ഇതാ ഇതാവൂല പിന്നെ ഫുഡാക്കായൂല
എനിക്ക് ഇവിടെ നേരം വയ്കി കടന്ന് ചേലായിട്ട് ചെലപ്പൊക്കെ പത്തണിക്ക് കടന്ന നിക്ക് ഉറക്കം വരില്ല
ആഹ് ഇങ്ങട്ട് ഇന്റെ അമ്മാ ഇങ്ങള് വന്നാല്ല പ്രശ്നം അത് ഫുഡ് ഇങ്ങോട്ട് കഴിച്ചു കിട്ടൂല്ല അങ്ങോട്ട് ബാക്കിയുള്ള നിങ്ങള് ചൂടാക്കി വെക്കൂല്ല എന്തും ചെയ്യൂല ഞാ കങ്ങാ പറയും കാരണം എന്താച്ചാ ഇമ്മ നേരത്തെ കഴിക്കുമ്പ ഒറ്റൊക്കാണ് ഇമ്മ നേരത്തെ കഴി ച്ചിമാക്ക് വൃത്ത്യാക്ക്യ ച്ച് മ്മാക്ക് മ്മ മ്മാൻ്റെ പണിക്ക് കും പക്ഷേന്ന് വെച്ച അമ്മള് ണ്ടാവുമ്പോ മ്മറും കഴിച്ചോടി ഇപ്പ അമ്മ സമയമായില്ല സമയായില്ല ഒമ്പണി പത്തണി ത്ത് നാങ്ങള ചൂടാവും ഇത് കഴിക്ക് കാരണം ഇപ്പ ചുകായി കഴിക്ക നമ്മുടെ ഫുഡണ് കഴി
ആ അയ്ന് ഞമ്മളെ വീട്ടു പോയാ നമ്മക്ക് മെയിനായിട്ട് തീറ്റിയല്ലേ വർത്താനം പറിച്ചിലല്ലേ
ആഹ് അതും ടിവി കാണുല്ല അല്ലെങ്കി വറുതൽ മൂലൊക്കൽ ഇങ്ങ ഇരി
ഇരിക്ക കൊറെ സൊറ റഞങ്ങള് ഇൻ്റാടെ നാല് പെൺകുട്ടികളാ ഞങ്ങൾ നാലാള് ന്ന് വന്നു കഴിഞ്ണ്ടെങ്കില് ഞങ്ങളാടെ പന്ത്രണ്ടണി ഒരണിയാ കൺക്ക്. എല്ലാരും ഓരോ വർത്താനം ണ്ടാവും പറ്യാനേയ്
ആഹ് അതന്നെ നമ്മുക്ക് പറഞ്ഞാല് പറഞ്ഞാലും കഥ തീരുലല്ലോ
ഇതേമാതിരി ഇന്റെ ഇന്റെപ്പ അങ്ങനെ നേരത്തെ കടക്കും ഇന്നട്ടിവലെ കുട്ടികളെല്ലാവരും കൂടിയ ഒര് പടയണല്ലോ നാലാളെ മക്കളും കൂടി വാ അപ്പൊ ഇങ്ങനെ ദേഷ്യം പിടി ചും എന്താ ഇങ്ങളീ സൗണ്ട് ഉണ്ടാക്കണ ആഹ്
ഇന്റെ അമ്മോശാക്ക അങ്ങനെ നേരത്തെ കിടക്കും അത് ഇനി എന്ത് പരിപാടി ഉണ്ടെങ്കിലും സമയൊക്കെ നാല് മണിക്ക് എണീ ക്ക്ണതല്ലേ. സുബയിക്ക് നാല് മണിക്ക് ണീക്കും അമ്മൊശാക അപ്പൊ മൂപ്പേര് വാതിലടച്ചാണ്ട് ആ അങ്ങോട് മൂ വാതിലടചാണ് ഇപ്പൊ കിടക്കും നാല് മണിക്ക് നി നീനീക്കണല്ലേ ന്നോ ആ ഒമ്പത് മണി ഒമ്പതര കറക്റ്റ് ആയാല് അതേ സ്വഭാവമെന്റെ മോന് കിട്ടിയത് ഒമ്പത് മ ഒമ്പത് മണിയാണ്ടായാല് ഓ ഓൻ പിന്നെ കിടന്ന് ഓനൊ ഫുഡും വേണ്ട
അല്ലേലും കുട്ടികൾക്ക് അങ്ങനെ ഇതു വേണം കൃത്യം
പക്ഷെ ഞാൻ പറയാ എന്റെ മകൾ ഇതാ എന്റെ മകള് പ്ര പ്രസവിച്ച് അന്ന് മുതൽ ഇന്ന് വരെ അയിന് ഉറക്കൊന്നുമില്ല ആ പ്രസവിച്ചിടക്കണന്നൊക്കെ എന്റെ മകള് ഉറങ്ങാ കണ്ണ് അങ്ങണ്ട് പൂട്ടൂല സുബൈ വരെ ഒറങ്ങാതെ നിക്കും
പിന്നെ രാവിലെ ഉറങ്ങും അങ്ങനെ ആവുല്ലേ
പിന്നേ ഉറങ്ങൂല തൊറു ഞാൻ അങ്ങന് മൂന്ന് മാസം കഴിഞ്ഞ് പുതിയാപ്ലനെ മൂന്ന് മാസം കഴിഞ്ഞ് പുതിയാപ്ലന്റെ പുതിയാപ്ലന്റെ വീട്ടിക്ക് ചെന്നപ്പോ എന്റെ അമ്മായിഅമ്മ ഞെട്ടി എന്റെ അമ്മായിഅമ്മ പറഞ്ഞു ഇന്നെയും കുട്ടിനേ ഞാൻ കണ്ടിട്ടില്ലട്ടോ പറഞ്ഞു ഒറങ്ങ് ഒറങ്ങണിഞ്ഞാ അപ്പ ഉറങ്ങ്യ ഇപ്പൊ ഒരു സൂചി വീണ അപ്പോണ്ട് എണീച്ചുകൊണ്ട് കുത്തിരിക്കും ഇല്ലാതെ ഏഹ വേ എണീച്ചാണ്ടിരിക്കും ക്കു തൊട്ടിരിക്കും ഇനിപ്പോ ദേ ഏ മറ്റോ പെട്ടെന്നൊന്ന് ഇതാവും എന്താ വെച്ചാല് പെട്ടെന്ന് ഒറക്കെ തെളിയും അപ്പോ അതിന്റെ ഒരു ചടപ്പോ മന്ദപ്പോ ഒന്നും കുട്ടിക്കുണ്ടാവില്ല കുട്ടിങ്ങണീച്ച് കണ്ണിങ്ങട്ട് അതങ്ങിട്ട് ഉണ്ട കണ്ണാ കണ്ണ് തുറന്നാങ്ങള് തുറന്ന് ഇങ്ങനെ നോക്കും പിന്നെ ഉറക്കുണ്ടാവില്ല ന്നിട്ട് നമ്മളെക്കണ്ട് ഉറക്കിയ ഞാൻ ആട്ടി ആട്ടി ആട്ടി ഉറക്കും അല്ലാതെ അങ്ങനെ ആട്ടി കുറേ സമയം ഉറക്കും ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ആട്ടി ആട്ടി ആ ഉറക്കി ഉറക്കി ഏ ഏ ഞമ്മളെ കാലൊക്കെ മെല്ലെ മെല്ലെ മെല്ലെ വെക്കലാ ഞാക്കെ ഡ്രെസൊ ഒക്കെ പുറത്ത് കൊണ്ടോയെക്ക്യ ഇഞ്ഞിപ്പ വാതിൽ ഇഞ്ഞിപ്പോ ഏ അത്രയും ശ്രദ്ധിച്ചേ ഉറങ്ങുള്ളൂ
ആ അങ്ങ എന്നാലും ഉണരൂല്ലേ
കുട് പോ ചുളിച്ച അപ്പ അപ്പ അപ്പണീക്കും ഒരു ഒരു മന്ദപ്പില്ല ഉർക്കത്തിന്റെ പക്ഷേന്റെ മകനൊക്കെ വിളിച്ചാൽ മകൻ പക്ഷെ എന്റെ മകനെക്കെ ഉറക്കത്ത് വിളിച്ചാല് അതിനൊരു ലെബല് ഇല്ലാത്തൊരു കോലായി അങ്ങനെ ഒരുഇതാ ഇതിനങ്ങത്തെ പ്രശ്നം ഇല്ല എപ്പാ വിളിച്ചാലും റെഡിയ
ഏ
പ്രധായ ഓർക്ക കിട്ടി എന്റെ പുതിയപ്പക്ക് ഓർക്കക്ക് തീരേ ഇല്ല അത്റക്കുറവാ ഇനക്കാണെങ്കിൽ നല്ല ഉറപ്പ വാ
ത ഒരാൾ സ്വഭാവണ ട്ടിയാൾക്ക് കിട്ടാ
ഞാനിപ്പ മാതിരി തന്നെ ഞാന് ഉച്ചക്ക് ഞാൻ ഉച്ചക്ക് ഉറങ്ങൂല ട്ടോ ഉച്ചക്ക് ഞാൻ ഉറങ്ങലേ ല്ല അത് സം ഞാൻ വർ തെരി ഫോൺ കാണുന്നത ഞാ ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങേയില്ല
എനിക്ക ഓർക്ക് നിർബന്ധ ഉച്ചേക്ക്
ഏ അങ്ങനെ എന്താ ഇരിക്കേ അങ്ങനെ നിനക്ക് നിക്കാന്നല്ലാതെ ഉച്ച പക്ഷേ രാത്രി എനിക്ക് വേ ഓർക്കം വരും രാത്രി ഇ പിടിച്ച്ു നക്കാതെ കൈ വച്ച് പെട്ടെന്ന്ക്ക ഇനിയിപ്പോ തണുപ്പൊക്കുമ്പോ നമുക്ക് വ ഫേ കൊണ്ട് കന്നാല്
ആഹത് ആഹ അ ഇ ഒന്നാമത് ഉച്ചക്ക്ുറങ്ങായിട്ടാണ്േ എനിക്ക് ഞാ ഉച്ചക്ക്ുറണതിനോട് ക്ക് രാത്രി വെട്ടെന്ന്ന്ന് ഉറക്കരില്ല
ഉച്ചക്ക അങ്ങനെ ശീലായി അമ്മക്ക് ഞാൻ ഉച്ചക്ക് അങ്ങനെ ചെറുപ്പത്തില് ഉറങ്ങാതെ ഉറങ്ങാതെ ശീലായിട്ട് ച്ച
ശരിക്ക ഉച്ചക്ക ഉണ്ടല്ലോ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും വിശ്രമിക്കണംാണ്
കിടക്കുമോ കട ഒക്കും മക്ഷേ ഉറങ്ങുവേന്നള്ളൂ
ആഹ ആഹ
ഉറങ്ങൂല കാരണം കാരണം അങ്ങനെ അധിക ശീലയിട്ട അധിക ഉച്ചക്ക് ഉറങ്ങല്ല ഏ
ഉ ഞാന എന്ത പണി ഉണ്ടെങ്കിൽ ഇട്ടടറിഞ്ഞു ഇങ്ങ പോയി കിടന്നുറഞ്ഞു ആ സമയത്ത്
പക്ഷെ അമ്മക്ക് എന്ത പക്ഷെപ്പമ്മ പക്ഷെ ഇതിപ്പമ്മ രാത്രി എങ്ങെപ്പ നമ്മള അങ്ങനെ രാത്രി ഉറക്ക ഒഴിവാക്കത്തോണ്ടാ പക്ഷെ നമ്മ എന്ത ഇപ്പങ്ങന ഇപ്പോ ഒരാഴ്ചറ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയാ മതീന്ന് എപ്പഴും ഓർക്കും അങ്ങനെണ്ടാവും ഇതിപ്പ മുറക്ക് നമ്മള അങ്ങനെ ഒഴിവാക്കുന്നില്ലല്ലോ മാ മറ്റത്ത് നമ്മക്ക് ങ്ങേ മറ്റെ രാത്രികാല ഉറക്കം നമ്മക്ക് ങ്ങാട്ട് പോയിനോക്കണം ഞാൻ നല്ല അനുഭവിച്ച് ഞാൻ പ്രസവിച്ചിടക്കുമ്പ രാത്രിതന്നെ കിട്ടണം പകെ എത്രകിട്ടിയ നമ്മ ആ തത്തകയൂല
സഹലന്നന്ന
ങ്ങത്തെ
അയിന് അങ്ങനെയല്ലേ ഈ രാത്രികത്തവർക്ക് രാത്രി കിട്ടാൻ ഞ ഭയങ്കര ബുദ്ധി
ശിണം തന്നെ ശിണം കടക്കാവും ശിണം ഇതെന്താ ഇതാണ് തറഫുണ്ട് മേ പിടിച്ചൂല്ല
ഈ രാത്രി ഉറങ്ങാതെ പകൽ ഉറങ്ങി ക്കണ്ട അമ്മ ക്ഷീണം വിടൂല എങ്ങനെ ആാലും സുഖം കിട്ടൂല
ആ രാത്രിക്കത്തെ രാത്രി എന്നന്നെ കിട്ടണം അ നമ്മുക്ക് പകല് കിട്ടീട്ട് കാര്യമില്ല